ഹലൊ
ഹലോ
ആഹ് കേക്കാമോ കേക്കാമോ മോളെ ആഹ് എന്തുവാ എന്തൊടുക്കുവായിരുന്നു
ഞാന് ' 'അപ്പം ചുടാന് നുള്ള മാവ് കലക്കിക്കൊണ്ടിരിക്കാരുന്നു
ആഹാ ഇന്ന് രാവിലെ അപ്പവാണോ
ആഹ്
ഉം കറിയെന്തുവാ?
കറി കറിഒന്നുംല്ലെ ഇതുവരെ ഇതുവരെഒന്നും വിചാരിച്ചിട്ടില്ല ഇല്ലില്ല
കറിവെല്ലോമൊട്ടക്കറി അപ്പവാണേമൊട്ടക്കറിയല്ലിയോ നല്ല
ക്കറിയാണ്നല്ലത്
അല്ലെ ഉരുളക്കെഴങ്ങ് നല്ലതാ ഉരുളക്കെഴങ്ങ്കറി ഉരുളക്കെഴങ്ങ് പാൽക്കറി വെക്കുവൊ നിങ്ങള്?
ഇല്ല അറിയത്തില്ല
അത്എളുപ്പാമോളെ ഞാൻപറഞ്ഞ് തരാ ഉരുളക്കെഴങ്ങ് കട്ടെയ്യെണേ എന്ന്ട്ട് ഞാൻ പെട്ടെന്നൊരു മെതേട്പറ്ഞ്ഞ് തരാം ഉം ഉരുളക്കെഴങ്ങ് കട്ടെയ്യ. ഉം പിന്നെ സവാള ഏഹ് സവാള ആഹ് പിന്നെ തക്കാളിഎനിക്ക് വെല്യഷ്ടല്ലാത്തോണ്ട് ഞാൻത ക്കാളി സാധാരണചേർക്കാറില്ല ഉർളക്കെഴങ്ങ് ഏഹ് സവാള, പച്ചമൊളക് ഉം രണ്ട്കറി ഇച്ചിരികറിവേപ്പില്ല താ തക് ക്കാളി വേണമെങ്കി തക്കാളി ഇടാം പഴുത്ത തക്കാളി ചെലർക്കതിന്റെ ഇഷ്ടവാ പക്ഷെ എനിക്ക് അത്ര ഇഷ്ടമായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങക്കൊക്കെ ചെലപ്പ ഇഷ്ടപ്പെടുവായിരിക്കും പിന്നെ വേണോന്നുണ്ടെങ്കി നമുക്ക് ഇച്ചിരി കടു വറ ക്കുമ്പം വേണമെങ്കി ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്ക, അല്ലെങ്കി ഇതിനകത്ത് ഒരു ഒരല്ലി വെളുത്തുള്ളി ഇച്ചിരി ഇഞ്ചിയും കൂടിട്ടിട്ട് നമ്മള് കുക് കുക്കറുണ്ടല്ലോ ഒര് കുക്കർ എടുക്കുക എന്നിട്ടിതെല്ലാം അരിയുക, എല്ലാം നന്നായി ട്ടീ നമ്മള് ഇച്ചിരി വലിയ പീസായിട്ടരിഞ്ഞിട്ട് കറിക്കെങ്ങനെ അരിയുന്നു അതേപോലെ ആ ആ കുക്കറിനകത്തോട്ടിടുക ഒരിച്ചിരി വെളിച്ചെണ്ണ ഏ തോയിലാന്ന് വെച്ചാ വെളിച്ചെണ്ണയോ അല്ലെങ്കി സാധാരണ ഞാനാണേ വെളിച്ചെണ്ണയാ ഉപയോഗിക്കുന്നത്. ആ വെളിച്ചെണ്ണയും കൊറച്ച് വെള്ളവും കൂടൊഴിക്കുക എന്നിട്ടിത് ത് ത്രേ ഒക്കെ ചെയ്യുവാ എന്നിട്ടിതെടുത്തിട്ട് നമ്മള് ഇന്ന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് വിസിലങ്ങടിക്കണം
ആഹ്
മൂന്ന് വിസിലടിച്ചു കഴിയുമ്പം അത് വെന്തു. ഓൾറെഡി അത് വെന്തല്ലോ എന്നിട്ടിതിന്റെ വിസില് പോയി കഴിയുമ്പം ഇത് വേറൊരു പാത്രത്തിലോട്ടെടുത്തിട്ടിട്ട് നമ്മുടെ പച്ചമല്ലി ഉണ്ടല്ലോ, പച്ചമല്ലിപ്പൊടി അറിയ പല്ലി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒന്ന് ആ മല്ലിപ്പൊടി നമ്മള്ച്ചിരി ഏഹ് വെള്ളത്തി കലക്കിയിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ ഗരം മസാലയൊണ്ടല്ലോ ആ ഗരം മസാലയും കൂടെ ആഹ് അത് സെപ്പറേറ്റ് നമ്മള് പൊടിച്ച് വെച്ചേക്കുന്നതാണല്ലോ ഗരം മസാല അറിയത്തില്ലയോ, അതും കൂടെ നം ആഹ് അപ്പതും കൂടെ നമ്മള് മിക്സെയ്തിട്ട് ഈ ഇത് നമ്മള് കുക്കറിനകത്തോന്ന് വേവിച്ചെടുത്ത് വേറൊരു പാത്രത്തിനകത്തോട്ടൊഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ
ആഹ് ഉണ്ട്
ആഹ് അപ്പതിനകത്തോട്ട് വെച്ചിട്ട് നമ്മള് ഇതും കൂടങ്ങോട്ട് മിക് സെയ്തിട്ടൊന്ന് തെളപ്പിക്കണം നന്നായിട്ട്, തെളപ്പിച്ചു ഒത്തിരിയൊന്നും തെ തെളപ്പിച്ചൊരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോ അത് നല്ലായിട്ടൊരു മണം പ്പ വരുമല്ലോ, ഇച്ചിരി ഉപ്പും ചേർക്കണം, ഉപ്പ് ചേർക്കാൻ മറക്കല്ല് കേട്ടോ ആഹ് എന്നി ട്ട് അ ഹാ എന്നിട്ടിത് തെളപ്പിച്ചിട്ട് നമ്മുടെ വീട്ടി പാലുണ്ടെങ്കില് ഏഹ് പാല് നല്ല ഫ്രഷ് മിൽക്കോ അല്ല ഏതാ കവറ് പാലാന്നേ ആ പാലുണ്ടേ ആ പാലൊഴി ക്കുവ, അല്ലാ എങ്കിൽ പാൽപ്പൊടി ഉണ്ടേ പാൽപ്പൊടി കലക്കി ചേർക്കുക അല്ലാ എങ്കിൽ ഇതൊ ന്നുഇല്ല എങ്കിൽ കൊറച്ചൂടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങ അ തി തിരുമ്മിയത് ഒണ്ടെ എങ്കില് അത് നന്നായിട്ട് അരക്കുക തേങ്ങാപ്പാലോ തേങ്ങ അരച് ച്ചാ മതി തേങ്ങ അരക്കുകാന്ന് പറയുമ്പോ അത് തേങ്ങാപ്പാല് പോലെ അരയണം അതാ ചേർക്കണ്ടേ ഈ സത്യതിതു എളുപ്പ ത്തിനാണെങ്കി ഇത്രയും ചേർത്താ മതിയാ ആ പാൽപ്പൊടി തന്നെയ നല്ലത് അല്ലെങ്കില് തേങ്ങ അല്ലെങ്കിൽ ഫ്രഷ് മീൽക്ക് ഇത്രയൊന്നും തെളപ്പിക്കണ്ട ഒത്തിരി തെളപ്പിക്കണ്ട എന്നിട്ട് പിന്നെ കടു വറത്ത് കടു വറക്കാൻ അറിയാവല്ലോ? ചെറിയുള്ളി ഇച്ചിരി അത്ട്ട് നല്ല അടിപൊളി കറി കിട്ടും സൂപ്പർ കറിയ എളുപ്പവാ അല്ല നമ്മൾ വഴട്ടാനും പോകണ്ട ഒന്നും പോകണ്ട ഈ വഴട്ടുന്നതിന് പകരമാണ് നമ്മള് കുക്കറിനാത്ത് ആ എണ്ണ ഒഴിക്കുന്നത് എണ്ണ ഒഴിച്ച് ഇതും കൂടെ ആവുമ്പം ഭയങ്കരം ടേസ്റ്റ് ആണ് കേട്ടോ ഉം ഞാനതുപോലെ ഗ്രീൻ പീസ് കറിയും വെക്കുന്നത് ഇത് എളുപ്പവാ മോളെ പെട്ടെന്ന് ആവും പെട്ടെന്ന് നമുക്കൊരു കറിയാവും അപ്പത്തിനൊക്കെ സൂപ്പറാ അല്ല അപ്പത്തിനെ നല്ല കറിയാ അത് അതിന്റെ കൂടെ നമ്മള് മുട്ട കൂടെ പുഴുങ്ങിയ അതിനകത്തോട്ട് ഇട്ടു കഴിഞ്ഞ മൊട്ട സ്റ്റൂ ആയി നല്ലതാ നല്ലതാ
എനിക്ക് എനിക്കിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും അറിയത്തില്ല
ആ അതെളുപ്പവ മോളെ ഞാൻ നമ്മളൊക്കെ ഈ കൊറെ നാളുകളു കൊണ്ട് ഇങ്ങനെ ഈ പരീക്ഷിക്കുന്ന കൊണ്ട് പെട്ടെന്നുള്ള ടിപ്സൊക്കെയെ ഇങ്ങനൊക്കെ എളുപ്പ നമുക്ക് വീട്ടിൽ പെട്ടെന്നൊരു കറി ഉണ്ടാക്കാൻ പറ്റും ഞാനങ്ങനെയിച്ചിരി എനിക്ക് കുക്കിങ്ങിനോട് ഇച്ചിരി താല്പര്യവൊള്ള കൂട്ടത്തില
ആഹ് ഞാൻ ഞാൻ നേരെ തിരിച്ചാ കുക്കിങ്ങിനോട് ഒര് താല്പര്യല്ല
ആഹ് മോളിങ്ങനെ വെച്ച് നോക്കണോ ഒന്നേയ് അപ്പത്തിന് നല്ലതാ കറി, നല്ല സൂപ്പർ കറിയാത്
ആഹ് ആഹ്
അയ്ന്റുടീ ഈ തേങ്ങാപ്പാലിനോയി ഈ തേങ്ങായ്ക്ക് പകരം തേങ്ങാപ്പാലിനും പകരം ഈ നമ്മുടെ ഫ്രഷ് മിൽക്കങ്ങ് ഒഴിച്ചാലും മതി ഇച്ചിരി കട്ടിയൊള്ള പാലായിരിക്കും
ആ
നമ്മളീ വാങ്ങിക്കുന്ന കവറ് പാലും ന്നു പറയ്മ്പഴെയ് അതിന് അത് ഇച്ചിരി കട്ടിക്കൊറവാ അവര് ഈ നെയ്യെല്ലോം ഫാക്റ്റ് എല്ലാം എട്ത്ത് കഴിഞ്ഞാണ് നമ്മക്ക് ഈ കവറ് പാല് കിട്ട്ന്നത്
അതെ അതെ
നമ്മള് ഫ്രഷ് മിൽക്കായിട്ട് നമ്മള് മേടിക്കാന്ന് പറഞ്ഞാ അയ്നത്തെ ഫാക്റ്റ് മാറ്ന്നില്ലല്ലോ
അതിനീ സൊസൈറ്റീലെങ്ങാണും പോയി വാങ്ങിക്കണം
ഉം അത് കൊഴപ്പൊന്നുല്ല ഞാൻ ചെലപ്പോ പാൽപ്പൊടി കലക്കി ചേർക്കും ചെലപ്പൊ ഒന്നും ചേർക്കത്തില്ല. പിന്നെ എട്ത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടെസ്റ്റ് ആയ്രിക്കും ഒന്നും ചേർക്കണ്ടന്ന് പറഞ്ഞ അപ്പൊ അതെങ്ങനെ അതിന്റെ ടേസ്റ്റ് വര്ന്നേ അറിയോ അതും ഞാ പറഞ്ഞ് തരാം നമ്മളിപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചില്ലെന്ന് വെച്ചോ അപ്പൊ നമ്മടെ ഈ മല്ലിപ്പൊടി ഒണ്ടല്ലോ എടുക്കുന്നത് മല്ലിപ്പൊടി കൊറച്ചല്ലേ എട്ക്കത്തൊള്ളൂ. അതിനകത്തൊരിച്ചിരി ഒര് രണ്ട് ചൊമന്നുള്ളി ഒണ്ടല്ലോ ചൊമന്നുള്ളി ഇട്ടൊന്ന് അടിക്കാ മിക്സ്സീല് നമ്മടെ ആ ചെറിയ ജാറൊണ്ടല്ലോ
ആഹ് ആഹ്
അ ആഹ് ജാറങ്ങോട്ട് ഇട്ട് ഒരിച്ചിരി വെള്ളം കൂടി ഒഴിച്ചാ നൽന്നായ്- ട്ടടിച്ച് കഴിഞ്ഞാ നല്ല കൊഴുപ്പ് വരും ആ പൊടിക്ക്
ആഹ് ആഹ്
ആ ഒരു ഗ്രേവിക്ക് അങ്ങനെ പല പലതൊണ്ട് നമ്മളീ അട്ക്കളെ ചെറിയ പരീക്ഷണങ്ങള് നടത്തി കഴിയുമ്പം കൊറെയൊക്കെ നമുക്കു മനസ്സിലാവും ഉം
കുക്കിങ്ങിൻ്റെയൊക്കെ ഒര് അഗ്രകണ്ണിയാണല്ലേ
ആഹ് ഞാൻ പാചകം ചെയ്യും മോളെ ഞാ എനിക്ക് പാചകം ഇഷ്ടവാ എന്ന് വെച്ചാ പെട്ടന്നാ - ഞായെ - ഈ എല്ലാരും പറയും അടുക്കളെ കേറിയ അങ്ങനെയ്ത് ഞാനാന്നെ എന്റെ പക്ഷെ എന്റെ അട്ക്കള മാത്രമേ എനിക്ക് അത്രയും സെയ്‌ - സ്പീഡപ്പ്‌ ചെയ്യാൻ പറ്റത്തൊള്ളൂ അതാണ് വേറൊര് രസം.
ആഹ് ആഹ് വേറെവടേംചെന്നാ കിട്ടത്തില്ല
ട്ക്കളെലല്ലാതെ അത് ഞാൻ വേറൊര് അട്ക്കളെ പോയാ എനിക്ക് ഒര് സ്പീഡും കിട്ടത്തില്ല. നമ്മടെ അട്ക്കളെ കെടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വട്ടോ അടിച്ച് പെട്ടെന്ന്, പെട്ടെന്ന് എട്ക്കാൻ പറ്റും ഉം അങ്ങനെക്കെ ചെയ്യും. അതെന്റെ കൊറച്ചിയാ. എന്തോ?
ആഹ് ഞാനീ അട്ക്കളയു ആയിട്ട് വലിയൊര് ടച്ചില്ല. ഉമ്മായാണ് മെയിനായിട്ട് കറി വെക്ക-
ആഹ് അല്ല മോളെ അങ്ങനെയല്ല നമ്മക്കെയ് ഇപ്പൊ ഒരു അത്യാവശ്യഘട്ടം വരുവാണെ നമ്മക്ക് നല്ലതാ കുക്കിംഗ്‌ന്ന് പറയുന്നെ അതൊരു കലയാ സത്- സത്യത്തീ എല്ലാവർക്കും ഈ കുക്കിങ്ങിന്റെ ഒരു ആ ഒരു കിട്ടത്തില്ല അതൊരു കൈപ്പുണ്യ - കൈപ്പുണ്യോന്ന് പറയുന്നത് എന്റെ അമ്മ നന്നായിട്ട് പാചകം ചെയ്യ്യായിര്ന്ന് എന്റെ അമ്മ മോര്കറി വെ- വെക്കുന്നപോലെ ഞങ്ങളാര് വെച്ചാലും ഒക്കത്തില്ല. എന്റമ്മ നല്ലൊരു കുക്കായ്ര്ന്നു ആ ഒര് മോര് മോര്കറി എന്തെങ്കിലൊരു എന്തൊര് മീൻകറി മതി. ച്ച അതൊര് കൈ - പുണ്യ നമ്മള് പറയും ഓഹ് എന്തുവാ കുക്കിങ്ങിന് അല്ലെ നമ്മടെ ഈ ചിലരൊണ്ടല്ലോ കുക്കിംഗ് ഉം വല്ല്യ വരൊക്കെവര്ന്ന അവരൊക്കെ അതൊര് കൈപുണ്യമാ നമ്മ - പാട്ട് പാട്ന്നോർടെ പാട്ട് പോലാ എല്ലാർക്കും പാട്ട് പാടാൻ പറ്റോ
ഇല്ലില്ലാ എനിക്ക് രാവിലെ ജോലി ചെയ്യണെങ്കില് രാവിലെ പാട്ട് മസ്റ്റ് ആയിട്ട് വീട്ടി വേണം പാട്ട്ണ്ടെങ്കിലെ ജോലി ചെയ്യാൻ പറ്റ്ള്ളൂ ഇല്ലങ്കി ഭയര സ്ലോയാ ഞാൻ.
അത് നല്ലതാ പാട്ട് കേൾക്കുന്നത് നല്ലയല്ലിയോ പാട്ടെന്ന് പറയുന്നത് നമ്മുടെ പഴയ നിങ്ങൾക്കന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരും ഈ പഴയ പാട്ടുകളോട് പാട്ടുകളോട് വലിയ ഞങ്ങ ഞങ്ങടെയൊക്കെ ടൈം എന്ന് പറയുന്ന മോളെ ഒരു നയന്റി ഫോർ ആ ഒരു ഇതാ വരുന്നത് പക്ഷെ നയൻറ്റീസിലെ പിള്ളേരന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം കണ്ടു വളർന്നത അവരിപ്പം ഇപ്പ നമ്മളന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അന്നത്തെ കാലവും കണ്ടു ഇന്നത്തെ കാലവും കണ്ടു അപ്പ അന്ന് ആഹ അപ്പൊ എന്റെ ഈ എട്ടിനെ സോറി പേര് പറയാൻ പാടില്ല എന്നാലും ഞാനങ്ങ് പറയുവാ പിന്നെ ആ അപ്പ എന്റെ മോന് ഉ അവനാണെങ്കില് ഈ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ജനറേഷന പക്ഷെ അവൻന്ന് പറയുന്നത് പഴയ പാട്ടുകളോടും പഴയ സി മയോടും ഈ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടവാ
എനിക്ക് ഞാൻ പഴയ പാട്ടുകളെ കേൾക്കുള്ളു അത് ഹിന്ദി ആയാലും മലയാളം ആയാലും
ആഹ് അപ്പൊ ഇപ്പോഴത്തെ ആ ഒരു ഫീലിംങ് വരുന്നുണ്ടോ മോക്ക് തോന്നിയിട്ടുണ്ടോ ഇപ്പഴത്തെ പാട്ടുകൾക്ക് ആഹ് ആഹ്
ഏറ്റവും
അതാ ഇപ്പോഴത്തെ ചില പിള്ളേർക്കന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നയന്റീസിലെ ആ ഒരിതാ ഇഷ്ടം അത് അതൊരു പ്രത്യേക കാലഘട്ടമാ മോളെ നമ്മുടെ ഈ ഈ പിന്നെ സിനിമയാണെലും എല്ലാം എന്തോ ഒരു ഫീലിംങ് ആണെന്ന്റിയാം അതിനകത്ത് വരുന്നത് ഇതിനകത്തൊ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മുഴുവനും വരുന്നത് പാട്ടാന്നേലും അവരെ എല്ലാം പോയി നമ്മുടെ എല്ലാ സിനിമയുടെ ഇത് പിന്നെ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാം പോയില്ലേ അപ്പൊ അത് ഒരു വിഷമമാ സത്യത്തില് ആ ഒരു ആ സമയത്തെ നടിമാരും നടന്മാരും എല്ലാരും അതു നമ്മുടെ ആ ജഗതിയൊക്കെ എന്ന് പറയുന്നത് എന്തുവാ അല്ലയോ
ഉം ജഗതി അതെ അതൊക്കെ ഒരു കാലഘട്ടവായിരുന്നു അത്രയും മനോഹരമായ ഒരു കാലഘട്ടം ഇന്നതില്ല ഉള്ളോരൊക്കെ പോയ്ക്കൊണ്ടിരിക്ക്യാ
അതെ പാട്ടന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നമ്മുടെ ഒരു ഇതല്ലേ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളും മെമ്മറൈസയ്യാൻ പറ്റും നമ്മുടെ ആ സമയത്ത് പറഞ്ഞ ഞങ്ങള് കോളേജ് പഠിക്കുമ്പോഴത്തെ ആ സമയത്തെ പാട്ടകെ കേൾക്കുമ്പോ നമ്മള ആ കോളേജ് ലൈഫിലോട്ടാ പോകുന്നത് അത് ഏത് പാട്ടാന്നലേ ആ സമയത്ത് വരുന്നത് എന്നെ സംബന്ധിച്ച അങ്ങനെ യാ ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോ നമ്മുടെ കോളേജിന്റെ ആ ഒരു നമ്മള് അന്ന് എങ്ങനെയാണ് നമ്മുടെ കൂട്ടുകാരൊക്കെ ഓർമ്മ വരുന്നത് നമുക്ക്
ഉം ഞാൻ ആയിരത്തിതൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലുള്ളതാ
മോള് തൊണ്ണൂറ്റിയാറിലയാ അപ്പം ഞങ്ങളൊക്കെ കോളേജിന്ന് ഇറങ്ങി കഴിഞ്ഞുള്ള പ്രോഡക്റ്റ് ആണ് അപ്പ നിങ്ങളൊക്കെ എന്നിട്ടും ആ ഒരു കാലഘട്ടത്തെ നിങ്ങൾ സ്നേഹിക്കുന്നു
ആ എനി എനിക്ക് പണ്ടത്തെ കാല ഇഷ്ടം ഇഷ്ടത്തിന്റെ അല്ല ആ ഒരു സമയത്തിലെ ആ ഒരു
ആ സമയത്താമോളെ ഞങ്ങളൊക്കെ സത്യത്തിൽ ഞങ്ങളൊ ക്കെയാണ് ഒരു കലാലയ ജീവിതമൊക്കെ ഞങ്ങളൊക്കെയാ സ ത്യം ഇപ്പോഴത്തെ പിള്ളേരെ കമ്പയറെയ്യുമ്പോ ഞങ്ങളൊക്കെ ശരിക്കും ആസ്വദിച്ചവരാ കാര്യം അന്ന് ഇന്നത്തെ പോലെന്ന് പറഞ്ഞാ മോളെ അന്ന് ഇപ്പൊ എന്താ ചുമ്മാ അങ്ങോട്ട് ചെല്ലുക ഗൂഗിൾ പേ ചെയ്യുക പൈസ ഇട പക്ഷെ അന്നന്ന് പറഞ്ഞാ എന്താന്നറിയോ ഇപ്പൊ ഒരു അത്തപ്പൂ സ്കൂ കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടെ അത്തപ്പൂവ്ണ്ടേ ഒരു ഒരാഴ്ച മുമ്പേ വീട്ടി വന്ന് പറ എനിക്ക് ഇത്രയും രൂപ വേണം ഏ ചെല പ ആദ്യ അവരൊന്ന് മടിക്കും തരാന് ഇത്രയാവോ അത്രയാവോ നമ്മൾ എന്നിട്ട് ഇതൊക്കെ എടുത്തൊണ്ട് പോയി രാവിലെ അന്ന് ബസ്സൊക്കെ അല്ലിയോ ബസ്സേലൊക്കെ പോയി എന്താ പറയുന്നെ സെറ്റും മുണ്ടുക്കെ ഉടുത്ത് അതൊക്കെരു ഒരു ഓർമ്മയാ മുല്ലപ്പൂവൊക്കെ ചിലപ്പോ നമ്മുടെ വീട്ടിലെ ആയിരിക്കും മുല്ലപ്പൂവൊക്കെ കോർത്തോണ്ട് ഇപ്പഴ എന്താ പിള്ളേർ പോവ പൂക്കടയിലോട്ട് ചെല്ലുവ ചെന്ന് മുല്ല പൂവെടുത്ത് ആ അത് ഒരു എന്താ പറയുന്ന ഒരു ഒരു യാന്ത്രികപരമായിട്ടുള്ളൊരിതാ കാര്ണം ത്തെ സമയത്ത് പറഞ്ഞ അന്നത്തെ സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാ അതിനൊരു പ്രത്യേക ഒരു സന്തോഷവാ എല്ലാം പിന്നെ ഇപ്പ എന്ത്‌ കൊറെ എന്നാ ശരിമോളെ ഞാൻ വിളിക്കാം നിക്ക് ഒരു കോള് വരുന്നുണ്ട് ഓക്കേന്ന ഓക്കെ
യോക്കെ